ഞാൻ കട്ടാക്കിയതൊന്നല്ല തന്നെ കട്ടായതാ നീയാ കട്ടാക്ക്യേ അപ്പൊ നൈറ്റ് വരാ ഞാണ്ടാവുമ്പോ കട്ടാവുംട്ടോ അതായിരിക്കും
ഏഹ് അങ്ങനിണ്ടോ
അങ്ങനീണ്ട് ഇണ്ട് ഇണ്ട് പിന്നെ എന്താ വിശേഷം
ഒരു വിശേഷൂല്ല വെർതെ ഇരിക്ക്ന്ന് അവിടെയൊ
വിശേഷിക്കില്ല പോവാ നിക്ക്ന്ന് പിന്നെ അമ്മെ എവിടെ അമ്മിം അച്ഛനൊക്കെ
അമ്മി അഛനൊക്കെ ഇവിടിണ്ട് നിന്റെയോ
അഹ് ഇവടെ ഇണ്ട്
ഉം ഇന്ന് പണിയില്ലേ
ഇല്ല ഇന്ന് സൺഡേ അല്ലേ
ഓ ഉം അപ്പൊ ഇന്ന് നീ രാത്രി അടപോയിട്ട് എന്താ കഴിക്കും
എന്തെങ്കിലൊക്കെ വാങ്ങി കഴിക്കും
ഏ എനിക്ക് നാളെ രാവിലെ പോണം പക്ഷെ രാവിലെ പോമ്പോ രാവിലെ ഒറങ്ങിഎണീറ്റ് പോവാൻ മട്യാവും നേർത്തെ എണീക്കണ്ടേ
എന്തിനാ രാവിലെ പോണേ പോയി റെസ്റ്റെട്ത്തൂടെ എന്നെ പോലെ
ഓക്കെ പോകാൻ വയ്യ ചെൽപ്പോ ആരും ഉണ്ടാവില്ല ഫ്രണ്ട്സൊന്നും ഉണ്ടാവില്ല
അതെ
പിന്നെ എന്താണ്
മഴ ഇണ്ടപ്പൊ
ഇപ്പ ഇല്ല കൊർച്ച് മുന്നെണ്ടാര്ന്നു അവിടെയോ
ആ ഇവിടെയും കൊർച്ച് മുന്നേ ഇണ്ടായ്നു അങ്ങെനെ ഇണ്ടായിര്ന്ന് ഇവിടെ നല്ല മല മലക്കെ നല്ല ക്ലിയറായി കാണണ്ട് ഇപ്പോ ഫ്രണ്ട് നിന്ന് നോക്കിയാല്
ഏ ആഹ് എനിക്ക് നിങ്ങൾടെ അവിടെ അന്ന് വന്ന് നല്ല ഇഷ്ടപ്പെട്ടു മലയൊക്കെ കാൺണോണ്ട് ഇവിടെ അങ്ങനെ മലയൊന്നും കാണില്ല
ഇവടെ നല്ല രസണ്ട് കാണന് ഇപ്പതാ നെല്ലിയാമ്പതിയുടെ മല
ഓ ഉം ആഹ് നിങ്ങളവിടെ നോക്കിയാ കാണൂല്ലേ
ഉം
ഉം പക്ഷെ ഇപ്പൊ പ്രിയദർശ്ന്ല് ഫ്രീയല്ലേ
ആ അപ്പൊ പോണൊന്ന് ഇഞ്ഞ് ഓണത്തിന് ലീവിന് വന്നിട്ട്
ഉ അ നമ്ക്ക് പോണട്ടോ ഞാനുണ്ട് നമ്ക്കെല്ലാരും കൂടി പോവാ
ഓ വന്നാല് കൊള്ളാം
ഉം
ഉം
അതെ നമക്ക് അന്നുപോയ പോലെ സീൻ ആവാ. അന്ന് പോയത് നല്ല രസം ഉണ്ടായിരു ന്നല്ലേ?
അതെ നമ്മളെ എ പിള്ളറെയ് ഈ നമ്മളും ഫ്രണ്ട്സും മാത്രം പോയതുകൊണ്ട്ല്ലേ.
ആ അങ്ങനെ പോകുമ്പോഴ സുഖം ഉം. ആഹ ഹോണം ഇവൾ സെറ്റ് ആവണം. ഉം ഉം നി എടുക്ക്.
ഉം അവനോട്‌ ഞാൻ ഇന്ന് പറഞ്ഞ്കഴിഞ്ഞപോ എനിക്ക്. ഈ പൈസ വേണ്ടേ എനിക്ക് ഫീ അടക്കാൻ പൈസ വേണ്ടേ അപ്പോഴാണ് നിനക്ക് ഐഫോൺ
ഓ ഓഓ
ഞാനിനിന്തെങ്കിലും ഒകെയെ ചെയണം മ്മ് മ്മ്.
ഉം
അടുത്ത വർഷം ഇനി സെപ്റ്റംബറില് കെട്ടണം.
ഔ എക്സാം കഴ്ന്നില്ലേ?
ഉം മ്മ് ഇനി നവംബറിലുണ്ട്.
പഠിക്കി പഠിക്കി.
ഫെ ഇയർ കംപ്ലീറ്റ് ആവും തേഡ് ഇയർ.
ഏ
നവംബർ കഴിഞ്ഞ് പ്രാക്ടിക്കൽ അപ്പൊ വരുംമ്മ് പ്രാക്ടിക്കലി ജനുവരിയിൽ വരും തോന്നു ന്നു. അ അത് അത് കഴിഞ്ഞ് വെച്ചാ തേർഡ് ഇയർ.
ഓ സീനിയർ ആയി സീനിയർ ആയി.
അനിയൻ സീനിയർ.
സീനിയറ ആ ഞങ്ങളുടെ കോളേജിൽ.
ഹെ
പക്ഷെ വലിയ കാര്യന്നുയില്ല സീനിയസ് ആയിട്ട്.
ഞാൻ ഞാൻ
ഉം മ്മ് അതെ അതെ
ആസ്തിയാർ പഠിക്കുമ്പോയൊക്കെ ഏ. ഇയാൾ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴൊക്കെ. ഞങ്ങളുടെ കോളേജിൽ യെങ്ങനെയെന്ന് വെച്ചൽയില്ലേ സീനിയേഴ്സിനെ ബഹുമാനിക്കണം. അവരെ കണ്ടാ മാർ നിക്കണം വിഷ് ചെയ്യണം അങ്ങനെയൊക്കെ ആയിരുന്നുട്ടാ. ഞങ്ങള് സീനിയേഴസ് ആയപ്പോ അതൊക്കെ മാറി റാഗിങ് ചെയ്ത് വെ പറട്ട എന്നെ പറഞ്ഞ് കൊടുത്ത് ഏ. മാഗിന്റെ ഇത് പേരിൽ എനിക്ക് ഇത് കിട്ടടി.
എന്ത്?
അപ്പോളജി ചെയ്താനൊക്കെ പറഞ്ഞ് ഉം.
ഉം ഞങ്ങളെ സീനിയേഴ്സും ഞങ്ങളെ കണ്ട ബഹുമാനിക്കൊന്നുല്ല.
ഞ ജൂനിഎയ്സിന്ന് കൊഴപ്പല്ലടീ സീന ഞങ്ങളെക്ലാസ്സ്. കൊറെ പിള്ളേരുണ്ട് ആ പിള്ളോരാണ് ഇങ്ങനെ ഇത് കൊറെ ഗേൾസ് റാഗിങ് ചെയ്തുഎന്ന് പറന്ന് സാർ എന്നെ
ആഹ
ഉം ഉം ന്താ. ഞൻ അവൾക്ക് മെസ്സേജ് അയച്ചായിരുന്നു അവള് റിപ്ലയും തർന്നില്ല വേർന്നില്ല.
ഉം
ഞാന് സ്നാപ്പ് അയച്ചാ സൂര്യ അല്ല അവളൊന്നും സ് ന്നേപ്പയക്കാം അപ്പൊ ഞാനങ്ങ ഞാനങ്ങനെ ചോയിച്ചു ഉം അപ്പൊ എവിടെന്ന് ചോച്ചപ്പപ്പോെ ഇന്റേൺഷിപ്പിനെ പോയിരിക്കാന്ന് പറഞ്
ഉം
അപ്പൊ ഞ്ഞു
ഏ എന്തല് ഇപ്പൊ എാ ഇൻസ്റ്റ ഫുൾ ഇങ്ങനെ ഓരോ അമ്പലത്തിന്റെ ഒക്കെ വരുന്നു
ആ അപ്പൊ എനിക്കിതൊ കാണുമ്പോ അമ്പലത്തിലൊക്കെ പോവാൻ തോന്നുന്നു
അറിയോ
ഏ
അടുക്കണ
എന്ത്
വറിയോന്ന് ആ
ആ അത് നമ്മ അന്ന് വരുമ്പോ കണ്ടില്ലേ ഞാൻ വന്ന് കാറ് വരുമ്പോഴ കാണിച്ചന്നില്ലേ അത് നല്ല രസമാണ് ബാക്കികൂടെ ട്രെയിന് ട്രെയിൻപ്പാല അപ്പൊ ട്രെയിനക്കെ പോവ്ണ്ട്
ഞാന് കൊറെ കണ്ടിരുന്നു
ഉം ആ അത് കാണാൻ തെ നല്ല രസണ്ടല്ലേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്
എൻ്റെ ഫ്രണ്ട്സ് അവിടെ ആയിട്ട് അവര് പോയിട്ടില്ല ഔ ഔ ഞ ഇവിടെ ഉണ്ട് ഞങ്ങള ഇവിടെ ഒരു കൃഷ്ണൻകൂടിന് ഇവിടെ അമ്പലവുണ്ട് ഇതുണ്ട് ഉം
ഉം അത് പൊക്കുന്നില്ലെ
ശിവനാ ഉള്ള
ഉം
പിന്നെന്താ അല്ല ഈ പോകുമ്പോ ബസിൽ തിരക്കുണ്ടാവില്ലേ പ്രിയദർശനിെല ല്ലെ പോണ്
കതിട്ട് പോ കറ്റിയതിട്ട് പോ
ഉം
അവിടെ പോയിട്ട് ദൂരംണ്ടോ
എവിടെ പോയിട്ട് ആ ഒരു മണിക്കൂർ പോണം
ആ ഓ
അ
ഉം ചിക്കനൊക്കെ കഴിച്ചോ
ഞൻ മാത്രം കൈ ചിട്ടില്ല
ഉം
ബസ അവിടെന്ന പാലക്കാട് പോയിട്ടാ ഞാൻ പോന്നേ
പാലക്കാട് പോയിട്ട് പോണു
ആ ഇന്ന് ഫ ഫ്രണ്ട്സ് വരാന്ന് പറഞ്ഞിട്ട്ണ്ട് അപ്പൊ അവിടെ പോയിട്ട്
അനിയനോ
ഇബടെണ്ട്
ഉം
അനിയത്തി എവിടെ പോ
അവള് ഇവിടെ ഇണ്ട്. അവള് ഇങ്ങനെ കോളേജേൾളോക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇവിടെ എൻ എസ് എസ് ല് കിട്ടി ആ ഇന്നോ ഇന്ന്ണ്ടോന്ന് എനിക്കറിയില്ല. ആ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു ആ സെക്കൻഡ് അലോട്ട്മെൻഡ് എപ്പോഴാണ്. ഇരുവത്തൊബാതിയൊ അപ്പഴ അങ്ങനെ വാണ് ഉം
ഉം മഴ യൊ ഒന്നുമല്ല. കാറ്റുണ്ട് കാറ്റുണ്ട പോ മഴക്കാറൊക്കെനല്ല ണിപ്പോ
അ മഴ ഇല്യ
അവടെ പറയു
എ ഹലോ
! ! ! ! ! ! ! ! കേക്ക് കേക്ക്ണ്ടോ
പോയി തോന്ന്ണ്
ഉം ൻക്ക് മഴക്കാലഷ്ടല്ല
ഉം
നീയ്യ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ സ്കൂളിൽ നിന്റെടുത്ത് പറഞ്ഞിട്ടില്ലേ സ്കൂളിൽ പഠിക്കുമ്പോ? എനിക്ക് മഴക്കാലം ഇഷ്ടല്ലാന്ന്
മഴക്കാലം ഇഷ്ട്ടവല്ല ഉം വേനൽക്കാലാണ് ഇഷ്ടം. ഉം ഓണാവാറായി.
ആ ഞാനിനി അടുത്ത ലീവിന് വന്നിട്ട് എടുക്കാവെന്ന്.
നീ പറ പറയുന്നെ എനിക്ക്
ഞാനില്ലേ അട്ത്ത ലീവിന് വന്നിട്ട് എടുക്കാ പറഞ്ഞിട്ടാണ്.
ഉം ആഹ് അതല്ലേ എനിക്കില്ലേ ഓണത്തിന്റെ ക ഒരെൻ ഗേജ്മെന്റിണ്ട് കസിന്റെ അപ്പോ പിന്നെ അതിനെ എടുക്കൊള്ളൂ. ഓണത്തിന് വേറെ ആയിട്ടൊന്നും എടുക്കില്ല പൈ സ ഇല്ലാ കുട്ടാ.
മഴക്കാല ചെറുതായിട്ട് മഴക്കാറുമുണ്ട് വെയിലുമുണ്ട്.
ഉം ക്ലൈമറ്റ് അയ്നെടക്ക് ജലദോഷം പനിയൊക്കെയായിരുന്നു പക്ഷെ മാറി ക്ലൈമറ്റ് ങ്ങനായോണ്ടാ ഉം കോളേജിൽ നിന്നൊക്കെ നല്ല പനിയിണ്ടായിരുന്ന് പിന്നെ രണ്ടൂസം ഞാൻ ഉം ശരി ആഹ് ശരി ഞാ ഉം ശരി ഉം ശരി